ത്താനം ഹലോ എന്തൊക്കെയാ വർത്താനം കേൾക്കണില്ലേ
ആഹ് കേക്കുന്നുണ്ട് സുഖാണ് എടക്ക് പ്രത്യേകിച്ചൊക്കെ മഴക്കേണ്ടോ ആഹ്
ടുത്ത വെച്ച ആഹ് മയക്കെണ്ടേ മഴന്നേണ് മയേന്നെഉള്ളൂ രാവിലെ തൊട്ടേ മയനേന അവിടക്ക് മഴൊക്കെ ഇല്ലേ
ആഹ് ണ്ടേ
മയാ മയാ അഎന്നെ
ആഹ്
മഴന്നെയാണ് മഴക്ക് അല്ലാതെ മഴ തന്നെയണ അറിയേ മഴ മയ അല്ലാതെന്താ വിശേ
മാഴ നല്ല പെയ്യ്ണണ്ടോ ചെല്ലേനും
മഴ ഇന്നലെ കുഴപ്പില്ലേന ഇന്ന ല്ലെ ഇന്നലെ കുറച്ചു നേരൊക്കെ വെയിലുണ്ടായിനു ഇന്നിപ്പോ രാവിലെ തന്നെ മയെനേനു
ആഹ് ആഹ്
ഇന്നിപ്പ രാവിൽ തന്നെ മഴേനിറ്യ
അതെലെ ആഹ് ആഹ്
പൊർത്തെറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് റിയ മഴ മഴ മഴർഞ്കാണ്ടെ കല്യാണ ഒക്കെ പിന്നെ കല്യാണം ഡ്രസ്സ് ഒക്കെ ഇട്ടാ തന്നെ നമ്മക്ക് കല്യാൺത്തിന് പോണ്ടേ നാളെ കല്യാണത്തിന് പോണ്ടേറ്യേ.
ആഹ് ആഹ് കല്യാണം പറയാതിരിക്കാൻ ല്ലേയ് മഴ മഴ് അല്ലെ ഈ മഴയാുമ്പ എവിടക്കും പോവാണെന്ന് തോന്നുലല്ലോ
ആഹ് മഴയായാ പിന്നെ ഒടുക്കും പോവാൻ തോണൂലാ നമ്മള് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടാ പിന്നെ കരിമ്പന അട് ച്ചും പറിം പിന്നെ നമ്മക്ക് ഇടാനും തോണൂല എന്നാ കല്യാൺത്തിന് നമുക്ക് പുതിയ ഡ്രസ്സ് നമ്മള് ഇട്ട് ട്ട് പോകുമ്പളേ
ഇപ്പ അയ്ന് ഒരു ഡ്രസ്സൊന്നും പോരല്ലോ കല്യാണാവുമ്പം കല്യാണാവുമ്പം നമ്മള് രണ്ടും മൂന്നെണ്ണം ഇട്ത്തക്കെണ്ടേ ഹൽദി അത് ഇത് അറ
കല്യാണല്ലേ അടുത്ത ശ അടുത്ത മാസം നമ്മള കൂട്ടുകാരത്തിൻ്റെ കല്യാണല്ലെ നമക്ക് റസ്കോടൊക്കെ ഇട്ക്കണ്ടേ
ഉം ഹൽദി അറബിക് നൈറ്റി എത്രണ്ണം വേണ്ടി വരുംന്നാവോ
പിന്നെ നമ്മക്ക് റസ്കോട് നമ്മള് എന്ത് കളറാ ആക്കാ
ഉം എല്ലാരും എന്താ അഭിപ്രായച്ചിട്ട് എല്ലാരും ബ്ലേക്ക് ന്നൊക്കെ പറയുന്നുണ്ട്
ആഹ് ബ്ലാക്ക് ആഹ് ബ്ലാക് ക്കാവുമ്പം രസാണ് ന്നാ നമക്ക് ബ്ലേക്കാക്കിയാ മതി നമ്മൾക്കൊരു നമ്മളെ കൂട്ടുകാരിയോടൊക്കെ നമ്മളൊര് ഗ്രൂപ് പിലാ ആ ഗ്രൂപ്പില് നമക്ക് ചോയിച്ചിട്ടെ ആഹ് വൈറ്റ് വൈറ്റിനോടൊന്നും വല്ല മഴക്കാലത്ത് വൈറ്റ് എട്ത്ത് കാര്യല്ല മഴ പെയ്ത് അത് വേഗം കരിമ്പനൊക്കെടിക്കൂലേ പിന്നെ മക്കളൊക്കെല്ല ചെറിയ മക്കള്ല്ലോലും ഉണ്ടാവേ ആഹ് ആഹ് കൊറേ ആയി കല്യാണം കൂടിട്ട് ർഞ്. ഞാൻ പറ്യ നമക്ക് എല്ലാരുംപാടെ കല്യാണത്തിന് കൂടുംമ്പം നമുക്ക് എല്ലാരും പാടെ കാണും ചെയ്യാ
ആഹ് ഫാമിലീലു ഇപ്പോ അങ്ങനെ കൊറേ ആയി ഇണ്ടായിട്ട് കല്യാണൊക്കെ
ആഹ് ഫേ ആഹ്
ല് ചെക്കന്മാർക്കും പധികം പെണ്ണ് കിട്ടാനില്ലേ
ആഹ് ഇപ്പൊ കിട്ടാനില്ലല്ലോ അപ്പൊ പെണ്ണുങ്ങളെ കിട്ടാനില്ല ഒക്കെ ചെൽപ്പോ കണ്ടച്ചോലൊക്കെ അങ്ങനിം ഇങ്ങനിം കേയ്ക്ണ് ആഹ് ഡി ഡിമാൻ്റെന്നേണ്
ന് പപ്പ ഉം പ എല്ലാ ചെക്കമ്മാരും ഓലും പ്രേമിച്ചച്ചൂ ന്നാ പറയാ
ആഹ് ചെലോല് കണ്ടച്ചോല് ണ്ടാവും അങ്ങനേണ് ഇങ്ങനേണ് ന്നൊക്കെ പർഞ്ഞോല് ഉണ്ടാവും. ചെലോൽക്ക് സർക്കാർ ഉസ്ത്യോഗ ഉദ്യോഗസ്ഥരെ വാണ്ടിയേരും
അതെ
ചെലോൽ ഇങ്ങത്തെ ആഹ് അങ്ങനൊക്കെണ് അത് ഇത് തൊക്കെ പറഞ് ഇപ്പൊ ഞങ്ങളന്നെ ഇൻ്റെ ആങ്ങള ക്ക് തെര്ഞ്ഞിട്ട് കിട്ടിട്ടില്ല. എവിടെ ക്കേ പോയി കൊറെ കൊറേ പോയിട്ടാണ് ലാസ്റ്റ് കിട്ടിയത്
ആഹ് ട്ട് എത്ര കാലായിച്ചിട്ടാ
ഏഹ് ഞങ്ങള് തെര്ഞ് തെര്ഞ് തെര്ഞ് കൊറേ തെര്ഞ്ഞു. ഇപ്പൊയൊവിടിം കുട്ടിയേളെ കിട്ടാനില്ലേ കുട്ടിയേളെ തന്നെ കിട്ടാനില്ല പണ്ട് പർഞ്ഞാല് നമ്മള് പത്താം ക്ലാസ് കഴിഞ്ഞേക്കും തന്നെ കല്യാണം കഴിച്ചുപ്പോയി ഇപ്പ അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടിയേളൊന്നും ഇപ്പൊ കെട്ടിക്കൂലല്ലോ ഇപ്പൊ ഒക്കെ പഠിച്ച്ണ ആൾക്കാരാണ് റ്യെ
അന്നൊക്കെ ഈ വീട്ട്കാർക്ക് മൊതലില്ലെലും കൊറച്ച് കാണാൻ ഭംഗി കുറവാണെങ്കിലൊക്കെ വീട്ടുകാർക്ക് ടെൻഷൻ ഏർന്നു. ഇപ്പ അങ്ങന്യൊന്നും ഇല്ല ഇപ്പ കുട്ട്യേള് ഭംഗി ഓരൊന്നും വേണ്ട പെൺകുട്ടികള് വെരട്ടെ ഇപ്പ അങ്ങനൊരു കാരൃത്ത്മേക്കെത്തിയല്ലേ അലോ വോയിസ്‌ കേൾക്കുന്നില്ലേ ഹലോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ